ഹലോ
ആഹ്
എന്താ വർത്താനൊക്കെ
എന്താ നല്ലത് സുഖം തന്നെ എന്താ അവ്ട്തെവർത്താനൊക്കെ ഓഹ് ഫുഡൊക്കെകഴിച്ചു
എന്താ പ്രത്യേകിചെന്തേലും ഉണ്ടോ സ്പെഷ്യല്ണ്ടോ
ഇല്ല സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കിയില്ല
ഏഹ്
കുട്ട്യാളൊക്കെ ഒന്നും സ്കൂള് പോയില്ല അപ്പൊ ആരും ഇല്ലല്ലോ വീട്ടില് ഇവിടെക്കെ ശനിയാഴ്ച്ചിം ഞാഒരാഴ്ച അങ്ങനൊക്കെയൊള്ളു ലീവ് അപ്പൊ ഞാൻ ഞാറാഴ്ചൊക്കെ ആയിട്ട് അങ്ങനെ ഉണ്ടാക്കല്
ഏഹ് ആഹ്ശരി ആ ആ പിന്നെ മഴൊക്കെണ്ടോ
ഉം മയ ഇപ്പൊ ഇന്ന് ചെറുതായിട്ട് ഇപ്പ ചാറ്റിയോണ്ട്ക്ക്ണ്ട് ഇന്ന് പോയി വെയിലും കാര്യങ്ങളുംന്നും ഇല്ല്യ ഭയങ്കര മഴ തന്നെയാണ്
ഉം രണ്ട് മൂന്നാലീസായിട്ട് ഇപ്പ ഇതന്നെ പെരും മഴയാണ് ചെലേ ജില്ലയിലൊക്കെ ഒഴിവുണ്ടല്ലോ അവധി കൊടുത്ത്ണ്ണ്
ആഹ് മഴന്റെതോണ്ട് ഭയങ്കര മഴേണ് ഇനി നല്ല വെള്ളള്ള മഴേണ് മഴക്ക് നല്ല വെള്ളാണ്
മഴ പെയ്യുമ്പോ നല്ല അത് ശക്തിയായ മഴയാണ് നി നിക്കണില്ലല്ലോ ഉം വെള്ളം നിക്കാൻ മാത്രള്ള മഴ പെയ്യ്ണ്ട് ഉം
ഇന്നലെ ചെറിയൊരു വെയിലുംതൊക്കെണ്ടായിനി
ആ ഇന്നലെ കുറച്ചൊന്നു രാവിലെ മുതൽ വൈകുന്നേരം വരെ പിന്നെ ഇനി വൈകുന്നേരം അതിനൊക്കെയള്ള മഴ വന്നു പിന്നെ. ഇരിട്ടടിച്ചുള്ള മഴ. പെരും മഴേണ്.
ഭയങ്കര ഭയങ്കര മഴണ്ടല്ലെ.
ഉം. തന്നെ ഉം. സ്കൂളിൽക്ക് പോകുമ്പോഴും, മദ്രസക്ക് പോകുമ്പോഴൊക്കെയാണ്, ബുദ്ധിമുട്ട്.
എന്നിട്ട്പ്പോ ഇന്നലെന്നെ കണ്ടീലെ അവിടെ ഞങ്ങളെ ഇവിടെ സ്കൂളിൽ പഠികുന്ന കുട്ടികളാണ്. ഞങ്ങളെ അടുത്ത് അങ്ങാടിയിലെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ് രണ്ട് കുട്ടികള്. വെള്ളത്ത് മുങ്ങിക്കാണ്ട്. മരിച്ച്ക്ണു. ഒന്ന് നാലാം ക്ലാസ്സിലും, ഒന്ന് മൂന്നാം ക്ലാസ്സിലു ആണ്.
ആഹ് ഈ സമയത്ത് തന്നെയാണ് അതി എല്ലാ തരം അപകടങ്ങളും ഉണ്ടാവണ് വെള്ളത്തി മുങ്ങ്ണെ. ഉം ഈ ചെറിയ ഈ വലിയ മക്കളെ പറഞ്ഞത് കേൾ ക്കാതെ പോകും. ഓര് രസത്തിന് പോവുവാണ്
അതെ മാതിരി ഭക്ഷണം കഴിച്ചുക്കാണ്ട് പോയതാണ് അങ്ങനെ വരണേ കാണാത്തപ്പോ വേറെ കുട്ടിനോട് മറ്റോലൊക്കെ മൂത്ത കുട്ടിനോട് പറഞ്ഞുന്ന് തെരഞ്ഞു പോയപ്പോ ഡ്രസ്സ് കണ്ടന്നോ, എന്തോ കണ്ടു പറഞ്ഞു അതി ഇപ്പോ ഉപ ഉപയോഗി ക്കലില്ല അങ്ങനെരു ഉപയോഗ ശൂന്യമായ കുളന്നാ പറഞ്ഞെ, കുളത്തില് വാല ഒക്കെ കെട്ടി കെട്ടികുനു. അതൊക്കെ എടുത്ത് വെച്ച് ഇറങ്ങിയൊക്കാ തോന്നുന്നുണ്ട്.
ആ അതന്നെ ഓൽ ഈ കുറച്ച വലിയ കുട്ടികളെ, ചെറിയ കുട്ടികള് പിന്നെ നമ്മള് പറഞ്ഞ കൊറച്ച് നമ്മള് കേ കും. ഓലി ചങ്ങ ചങ്ങായിമാരെ കൂടെ പോയിക്കാണ്ടെ
ഉം ഇപ്പ അങ്ങനെള്ളത്. ഇത് ഒരു വീ വീട്ടീന്ന് രണ്ടെണ്ണാ ഇപ്പൊ പോയത്. ഒരു ആണും, ഒരു പെണ്ണും. ആൺകുട്ടി മൂന്നിലും പെൺകുട്ടി നാലിലും ആണ് തോന്നുന്നു.
അത് ശരി. ഏ പെൺകുട്ടിയും പോയിണോ. നമ്മള് ആൺകുട്ടികളെ കേക്കലോള്ളല്ലേ
ഉം ആൺകുട്ടിയും പെൺകുട്ടിയുംപോയി. മൂത്തതും താന്നതും. രണ്ടും ഒരു വീട്ടിത്തെ കുട്ടിയള. ഒന്ന് മൂന്നാം ക്ലാസ്സിലും ഒന്ന് നാലാം ക്ലാസ്സില ആണ്.
ആഹ് അത് ശരിയോ. പാവം ഏതായാലും ഇന്നത്തെ ഓരോ അപകടങ്ങള്
ക്കാരപ്പോ. ഇങ്ങനെ മഴ തുടങ്ങുമ്പയെ. നമ്മള് നോക്കഎന്നല്ലാതെ. ഉം
ഇനിയിപ്പൊ ഈ മാസം ജൂൺ, ജൂലൈ ഒക്കെയണ്. അങ്ങനെ തന്നെ ഏക്കാരം.
ആഹ് അതന്നെ കു കുട്ടികളെ പുടിച്ചോടത് കിട്ടൂല. പറഞ്ഞൊന്നും കേക്കൂല കുട്ടികൾ.
ആഹ് ഈ ആൺകുട്ടികള് തീരെ
കേകൂല. ആഹ് കേകൂല. പറഞ്ഞാണ്ട് നമ്മള് പറഞ്ഞയിച്ചിട്ടും കാര്യല്ല. ഇതാണ് എല്ലോടത്തും വെള്ളം നിറഞ്ഞിരിക്ക്ണ സമയമായി തുടങ്ങില്ലെ.
ആഹ് പേടിയാണ്. അയിന് അങ്ങനത്തെ മഴയാണ് പെയ്യണത് ഇപ്പോ.
നല്ല വെള്ളല്ല മഴ ആയ്യിട്ടേ.
ആഹ് അ ഇന്നപ്പോ എന്തേ ആവോ. ഇന്ന് മഴ പെയ്യല്ല ഇങ്ങനെ പാറ്റ
ആഹ് ചെറിയൊരു ഇതുണ്ട്. അല്ലാതെ വെയിലുല്ല അങ്ങനൊണ്.
അങ്ങനത്തെ ഇതിലാ നിക്കണത് ഇപ്പൊ. ഈ മദ്രസക്ക് ന നടന്ന് പോകുമ്പോഴൊക്കെ രാവിലെ മഴക്ക് പേടിയാണ്. ഉം കുട്ടികളെ നമ്മള് നമ്മക്ക് കൊണ്ടാക്കാൻ കയ്യുല്ല ഒറ്റക്ക്
ഹലോ. ഒറ്റക്ക് പറഞ്ഞയക്കണേ പേടി. ഇപ്പ പിന്ന മഴ നല്ല മഴയാലും പേടി ആണ്. പിന്നെ വെയ് ത് പിന്നെ കാറ്റും ഇടിയൊക്ക ഇണ്ടാവുമ്പഴാണ്.
അതിഅയിലാരിം പേടിയാണ്. ഞമ്മള വീടും ഞമ്മക്ക്‌ കുട്ടികളെ ഒക്കെ പേടിയാണ്. ചുറ്റും ഇങ്ങക്കവ്ട ചുറ്റു ഒക്കെ മരണ്ടോ?
ഞങ്ങക്ക് ഞങ്ങൾതായ്ട്ടുള്ള മരങ്ങളൊന്നുല്ല. ഞങ്ങൾതൊക്ക തൊടു കൂട അങ്ങനാണ്. ചുറ്റു ആയ്ട്ട് മു മുറ്റത്ത് തെങ്ങ്ണ്ട് പക്ഷെ അതൊക്ക വീട്ന്റ അങ്ങ്ന നല്ല ഉയരങ്ങെട്ടായ്ട്ട്ല്ല. മണ്ണിട്ട്ന്ന് ഒക്ക അടീല് ഉം വല്യ ഉയരെല്ലാത്തത്. അയോണ്ട് പിന്നെ അങ്ങൻത്തെ അങ്ങൻത്തെ പേടിയൊന്നുല്ല. മര്ത്തിന്റ പറഞ്ഞാ പിന്നെ കൊളാ. രണ്ട് കൊളും തോടും.
ആഹ് കുട്ട്യാളെക്ക ശ്രദ്ധിച്ചോണ്ടി.
അതാണ് പേടി അതൊക്ക നേരെ തൊടൂലൊക്കെ അടീക്കൂടെ തോടും. രണ്ട് കൊളും ഒക്കായ്ട്ടാണ്. അതാണ് പേടി. അല്ലാത്തൊ ഒന്നൊര് പേടില്ല.
ഇവ് ഇവടെങ്ങ്ന് ഇവടെന്നും കൊ ഞങ്ങളെ കെണറൊക്ക പറഞ്ഞാ കൊറച്ച് തായേണ്. പിന്ന ഒക്ക കുയൽക്കിണറാണ് അപിന്ന അത്ര പേട്ച്ചാൻ തോടൊന്നും കൊളൊന്നുല്ല. ഒക്ക മലേണ് അതാണ് പേടി.
മലയാവുമ്പളും ഒര് പേട്യെന്നേണ്. ഇപ്പൊ ഇവ്ട കാടൊക്ക ഈ മാന്തി കാണ്ട്ന്ന് ഇയ് എർപോർട്ട്ക്ക്‌ കൊ ണ്ടോവാനാണ്ന്ന് പറഞ്ഞ് കാണ്ടൊക്കെ മാന്തി ഫുള്ള് മണ്ണ് മാന്തി യാകെ കാട്ടി വെച്ച ഒക്ക കാണുമ്പ അതിൻ്റെ തായെ ദാ നിക്ക്‌ണോൽക്കാണല്ലോ.
ആഹ് എന്തൊര് പേടിയാണ് അയിട്ഞ്ഞ് വീണാലൊര് മയക്ക് മതി.
അതൊന്നും കാണുമ്പം ഞമ്മൾതൊന്നും
എന്നു അല്ല. ഇപ്പ എത്രെ ന്ന് കയ്ഞ്ഞ മ്ക്ക് വർഷങ്ങളൊക്ക അറീല്ലേ ദുരിദ്
ഔവൂ ഓരോന്നുണ്ടായത് ഒര് രാത്രി ചോറ്ന്ന് കെട്ന്നതാണ് കൊക്കെ.
ഉം മർ ക്കാം കയൂല്ല.
ഉം കയ്യൂല ഒര് വർഷായി പ്പോ എന്തര് എള്പ്പലേ.
ഉം ഓരോ കുട്ട്യാള് എന്താണ് ഒക്ക ഉമ്മാര് ഉപ്പാ രെട്ത്ത് കട്ന്നതെ ഓർമ്മൊള്ളൂ.
ഉം ഒക്ക കട്ന്ന് ഒക്ക ഒർങ്ങി ഒർക്കത്തിലാണ് കൊണ്ട്പോയത്.
ഉം കൊറെ പോയ്ണ് കൊറെ പോയ്ട്ടില്ല ഉമ്മാര് പോയ്ണ് കുട്ട്യേള് പോയില്ലാ.
ഉം ഒക്ക അങ്ങനേണ് ഏതായാലും എല്ലാരി അവസ്ഥക്കട്ത്ത് അതൊക്കന്ന് ആലോയ്ക്കുമ്പള് ഏറ്റവും ഓൽ ഓൽക്കതിലേ ക്കൊണ്ടാവൂലെ ഇത് ഉള്ള്ല്ങ്ങണെ
ഞമ്മക്കന്നെ വയ്ങ്കര സങ്കടം പിന്നെ ഉമ്മാര്ക്കും ഉപ്പാര്ക്കും ഇല്ലാതെക്കൂലല്ലോ.
ആഹ് ഞമ്മളിപ്പോ അവിടല്ല ഞമ്മള് ബാക്കില്ലതു അല്ല ഇന്നാലും ഞമ്മക്ക്‌ള്ളൊര്, കൂടല്ലോല മാതിരിയാണ് ഇപ്പ മ്മക്കാ സങ്കടം കെത്യേടും.
ഒരു കുടുംബത്തിന്നെന്നെ മൂന്ന് മക്കള് പോയി. ഉമ്മി ഇപ്പിം ബാക്കി. അതൊക്ക കേ ക്കുമ്പ എന്തൊര്
അങ്ങനെ കാട്ട്യാ എന്തൊര് ബുദ്ധിമുട്ട്ണ്ടതൊക്കെ. അതെ മാതിര്യെന്നെ വീട്ട്ലൊരാള് ഗൾ പുരുഷ ഒര് മെൻഷന് ഗൾഫിലേനു. കുടുംബം മൊത്തം പോയ്ല്ലേ. ഇപ്പ അയാള് രണ്ടാമത് ഉം കല്യാണൊക്ക കയ്ഞ്ഞ്പ്പൊ ആഹ്.
വാർത്തൊക്കണ്ടായ്ന
ആഹ് വാർത്തേലൊക്കെണ്ടായ്നി. അതേലോ അതൊക്ക ഉള്ളില് ഇപ്പം ഈ മയെട് തൊടങ്ങ്മ്പ അതൊര് ഓർമ്മ ഇണ്ടാവൊല്ലോ. കുട്ട്യാ ഉം കുട്ട് അവനാന്റ കുട്ട്യേളും ഉമ്മാ വാപ്പ പെൺ ത് ഭാര്യമാരൊക്ക എല്ലാരും. ഉം
അതൊന്നും ജീവിതത്തില് അങ്ങനെ മറക്കാൻ കയൂല്ല മയ പെയ്യിണെ കണ്ടാൽ തന്നെ ഓൽക്ക്
ഉം ഒരു വർഷായപ്പ ഇത് തൊടങ്ങിയപ്പം അയാൾക്ക് ഇപ്പം ഉള്ളില് അത്ങ്ങനെ പറയ്ണ്ടാവല്ലോ ഇപ്പം എങ്ങനായാലും ആഹ് അങ്ങന്യാണ് ഇഞ്ഞ് അങ്ങനത്തൊരു ബുദ്ധിമുട്ട് ഇല്ലാതിരുന്ന മതി
പിന്നെ മഴിം വെയിലും ഒക്കെ അല്ല ഒക്കെ വേണം പക്ഷെ
ഒക്കെ ആഹ അധികായ ഒക്കെ പേട്യെന്നാണ് വെയിലായ അല്ല വെയി യിലായാല് വെള്ളത്തിന്റെ ബുദ്ധിമുട്ടാണ്
ആഹ് അപ്പം പിന്നെ അതും വേണം തീരെ കൃഷിക്കാവശ്യല്ലത് ത്തിര്മാം അമ്മക്ക് ബുദ്ധിമുട്ടാണ് എല്ലാ ആവശ്യത്തിനും മാണം വെള്ളം
മനസ് അറിഞ്ഞെടുക്കണെങ്കി വെള്ളം മാണ്ടേ അതയ്‌ലേറെ ബുദ്ധിമുട്ട അപ്പം ഞമ്മളൊന്ന് മഴ പെര്താ മതീന്ന് കരുതും
ചൂടാണെങ്കിലൊ സഹിക്കാനും കയ്യൂല കുട്ടേക്കായാലും ഞമ്മക്കായാലും
ആഹ് അപ്പം മ ഒന്ന് മയ പെയ് പെയ്ത്ക്ണെങ്കില്ന്ന് കരുതും
ഉം കെ മയ ചെയ്താല് ഇങ്ങനത്തെ മയാണ് വെള്ളം നിക്ക്ണ മയാണ്
അതാണ് നല്ല എന്തര്ജാതി മയാ പെയ്യിണേന്ന് കറണ്ടെക്കെ ഇണ്ടായിന് ഇന്നലെ അവിടെക്കെ
ഇല്ല ഇന്നലെ പിന്നെ ഏതായാലും ഇവടെ എന്താണ് രാവിലെ പോയിട്ട് വൈകുന്നേരാ വന്നത് ഇന്നലെ പിന്നെ നല്ല വെയ്ലുണ്ടായ്നു ഇഷ്
ആഹ് ഇന്നൊന്ന് വെയ്ല്ണ്ട് ആഹ് ആഹ് ഫുള്ള് ഒണങ്ങി ഞങ്ങളാ ഫുള്ള് ഒണക്കി തച്ച് ഇന്ന് പ്പം ഫുള്ള് ഇന്ന് ഇന്നൽക്കേത് മുയ്വം അവുടെ ഉള്ള്ല്ട്ട്
അഹ് ഇന്നിപ്പം അതേപോലെയാണ് ഇപ്പൊക്കെ ഒറ്റൊന്നും ഒണങ്ങീട്ടില്ല ഉം പേടിയാണ് മയ ഏതാലും ഇസ്കൂളൊക്കെ വണ്ടിയൊക്കെ ഇങ്ങക്ക് എടുത്തുന്നുണ്ടോ ഉം ചുറ്റും
മരണ്ട്
ആഹ് മരണ്ട് മരൊക്കെ ഏഹ് ഇത് കണ്ട് കണ്ടെന്നെ ഒരു പ്രാവശ്യന്നെ ഇവടെ കയിഞ്ഞ പ്രാവശ്യന്നെ ഞങ്ങളെ വീടിന്റെ മേലക്കൂടെ ഏ പ്ലാവ് വീണ്ക്കാണ്ടേ ആകെ ഓടൊക്കെ പൊട്ടി വീട് ആകെ ഒരു ഇതായിന് അന്ന് നല്ലൊരു മയേനി മയത്ത് അന്ന് ഞങ്ങള് പേടിച്ചിനേശം പിന്നെ അന്ന് കൊറേ ബുദ്ധിമുട്ടായിക്ക്ണ് നമ്മ പിന്നെ ഞങ്ങള് ആഹ് അപ്പം ഇക്കുറി ഇപ്രാവശ്യം ഫസ്റ്റിലെന്നെ വേം ഈ മയ വര്ണ കണ്ട്കാണ്ട് ഞങ്ങള് തൊലി എല്ലാതും മരങ്ങളൊക്കെ തൊലയിച്ച്ണ് ഇപ്പം അതോണ്ട് കൊറച്ചൊക്കൊരാശ്വാസണ്ട് അങ്ങനെ പേടിച്ചാൻ മാത്രം കാറ്റടിച്ചാലും കൊഴ
ആഹ ഉം മറ്റതൊരു പേടിയാണ് അങ്ങനെ അങ്ങനെ വീടിന് മേലക്കായിക്കുമ്പളെ അങ്ങനായി നിക്ക്ണോക്കെ കാറ്റ് വന്നാ വീഴുന്ന് ഒറപ്പാണേ
ഉം മലപ്രദേശവുമ്പം പേടിയാണേ
ആഹ് അതാണ്
അതെന്നെ മക്കള് സ്കൂൾക്ക് പോയാലും പേടിയാണ്
ആഹ സ്കൂൾക്ക് പോയി ഇവടെ എത്തോളെ വണ്ടിയിലാണ്ന്ന് പറഞ്ഞിട്ട് കാ എന്താ വണ്ടികള് റോട്ടുമ്മകൂടെ മഴി വണ്ടിം വണ്ടിക്ക് വണ്ടീനെ അങ്ങട്ടുംങ്ങട്ടും കാണൂല അങ്ങനത്തെ റോഡാണെങ്കി വൈക്കലും കാര്യങ്ങളും
ആഹ് നടന്ന് പോരണ കുട്ടികളൊക്കെ
ഉം ന റോഡരുമ്പം വണ്ടി ക്കെന്നെ പുട്ത്തം കിട്ടാത്തൊരുതാണ് ഈ എറക്കത്ത് കൂടെ ഒക്കെ പോരുമ്പള് റോടൊക്കെ ഇത് കെട്ടി വെള്ളം പോയി പോയി ആകെ ആഹ് ഉം
ക്കൊക്കെ മേം ഇണ്ട് ഇതാവാനൊക്കെ വഴുതാനൊക്കെ
ആഹ് അപ്പം പേടിയാണ് പോയി വര്ണ വരേ ഒരു പേടിയാ
ആഹ് അതന്നെ മഴക്കാലായ മദ്രസക്ക് രാവിലെ നീക്കാൻ എന്താ ബുദ്ധിമുട്ടറിയോ
ആഹ് അയ്ൻ രാവിലെ തന്നെ ഞൻ ഇതാക്കി പോണ്ടേ
മ്മക്ക് ഉം ഞമ്മക്കന്നെ മടിയാണ് പിന്നെ ഓലെ പറഞ്ഞിട്ട് കാര്യല്ലല്ലോ
ആഹ് അതന്നെ
ആഹ് നിക്കാനേ മഴയാവുമ്പോ
കുട്ടി നമ്മുക്ക് നമ്മള് ചെയ്യണല്ലോ ചെയ്ത കൊടുക്കണമല്ലോ എന്ന് കരുതി നമ്മളന്നെണീക്കണത് പിന്നെ കുട്ടികള പറയണ്ട ഓൽക്കെന്നാല്
അയന്നെ രാവിലെ എണീച്ചണീച്ച് കുളിച്ചാകുമ്പോത്തിന് കുളിപ്പിക്കാനൊക്കെ എന്നിട്ട് ഉം ചൂടുവെള്ളം ഉപയോഗിക്കല അല്ലാങ്കി കുളിക്കൂല
ഉം പറഞ്ഞട്ട് കാര്യല്ല മടിയാണ് നല്ല നമ്മക്ക് നമ്മളൊക്കെ തണീലല്ലോ
ആഹ്
ഏതായാലും
ഉം മദ്രസക്ക് അങ്ങനെ അങ്ങന പോകും എടുത്തുള്ള കുട്ടികളെ കൂടെ പോലാണ് കൊണ്ടാക്കലൊന്നുല്ല ഇനിങ്ങോട്ട് പെയ് ഇതേവരെ അങ്ങനത്തെ പെയ്യുന്ന ശല്യം ചെയ്ത് മഴ പെയ്തിട്ടില്ല ഇനി അങ്ങോട്ട് പെയ്യാതിരുന്നാ മതി
ആഹ് അത്യാവശ്യം
ആഹ് അത്യാവശ്യത്തിന് മയ വാണാണം
ഉം
നമ്മള ആവശ്യത്തിന് വാണാണോ പേടി ആയാലും ഇടി മഴയൊന്നും ഇല്ലാന്നാ മതി മഴ പെയ്താലും
പിന്നെന്തൊക്കാ
പിന്നെ എന്തൊക്കെയ വേറെ പ്രത്യേകിച്ചൊന്നുല്ല എന്റെ കുട്ട്യേകൊ കുട്ട്യേളൊക്കെ സ്കൂൾ പോയതേക്കാരൊ ല്ലേ ഉം ഏഹ് അയ്ശരി ഇവിടെന്ന് ലീവാണ് പിന്നാ സ്കൂളില്ല ഉം എന്നാ ശരി എന്നാല്
ആഹ് ഇല്ലല്ല പ്രത്യേകിച്ചൊന്നുല്ല എന്നായിക്കോട്ടെ
ഉം എന്നാ ശരി എന്നാ ആയിക്കോട്ടെട്ടോ
ആഹ് ആഹ് ഉം